ഹലോ
ഹലോ
ഹലോ ആഹ കേൾക്കല്ലേ
കേൾക്കുന്നുണ്ട് ആഹ് ഉണ്ട് ഉണ്ട്
എവിടെന്നോ
ഏ ചുമ്മാ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കേറി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കറി വന്നള്ളു അപ്പൊ എല്ലാരും വിളിക്കാന്ന് വിചാരിച്ചിട്ട് പണിയൊന്നുമല്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ഇനി അപ്പൊ ഞായറാഴ്ചൊക്കെല്ലേ അപ്പോ ഞായറാഴ്ച സിനിമ കാണാറുണ്ട് ഞാൻ പിന്നെ അങ്ങനെ ടി വിയിൽ കാണാറില്ല നമ്മളിപ്പോ ഫോണില് ഫോണിലേക്ക് ഓരോന്നും വരുമല്ലോ അങ്ങനെ കാണാറുണ്ട്
ആഹ നെറ്റുണ്ടെങ്കി പിന്നെ ഫോണിൽ തന്നെ സീരിയൽ ആതൊക്കെ കണ്ടിു നാത്തുന ഉണ്ടായിന്നപ്പഴി വെറും സീരിയല ഇപ്പ പിന്നെ ഓള കല്യാണംങ്ങഞ്ഞ അങ്ങനെ പോയപ്പോ ഇപ്പ സീരിയലൊന്നുംല്ല ഇപ്പൊ മറ്റേ ഒരു ചിരി ബമ്പർ ചിരി എന്നുള്ള പരിപാടി ഉണ്ടല്ലേ
ആഹഹ
ച്ചിരി അപ്പൊ ഇങ്ങനെ കാണും
അത് കാണുംല്ലേ ആഹ ശ ആ പിന്നെ സലീംകുമാർ മരിച്ചുവോ അല്ലേ ഉ
തട്ട അമ്പത്താറ ആയിത്തുള്ള
എന്നച്ചാ അത് ഭയങ്കര സങ്കടമായി എനിക്ക്ി അതെ പുള്ളീന്ന് പറഞ്ഞട്ടണ്ടെങ്കി പുള്ളി ആ നല്ലൊരു ഇതായിരുന്നു നല്ലൊരു വ്യക്
എന്തും തോറന്നും പറയും ചെയ്യും നല്ലേ സ്വബാവവാ
അതെ നമ്മ് ഈ താഴേന്നൊക്കെ വന്നവരൊക്കെങ്ങനെല്ലെ ഭയങ്കരമായിട്ട്
ആഹ് ഉമ് ഉമ് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഓരോ ഇന്റർവ്യൂകൾ ഒക്കെ ഇങ്ങനെ കാണുബോ അതൊക്കെ ഇങ്ങനെ എന്ന്ണ്ടല്ലോ.
അതെ.
ഉമ്.
പുള്ളിയൊക്കെ മരിച്ചുന്ന് പറഞ്ഞാ സങ്കടം ആഹ്
എന്താ ചെയ്യണ്.
എന്താ ചെയ്യാം അതെ അമ്പത് വയസിലൊക്കെ മരിച്ചുന്ന് പറഞ്ഞിണ്ടല്ലേ പകുതിയൊക്കെ അതെ പകുതി ജീവിതം.
പക്ഷെ കണ്ടാൽ ആയില്റെ പ്രായൊക്കെ തോന്നൂവല്ലേ ഉമ് ബുദ്ധിമുട്ടോണ്ട് പ്രാരാബ്ദം കൊണ്ട്. പ്രായം തോന്നിക്കാരെ ആഹ് ന്യൂമോണിയ എന്ന് തോന്നുന്നു പറഞ്ഞു പിന്നെ ഒന്നര ഹൃദയകതാവോ. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി ഹോസ്പിറ്റല് കൊണ്ട്. ഇതാണ്.
ഞാനും പെട്ടെന്ന് ഞാനും പെട്ടെന്ന് അത് കണ്ടപ്പോ ഞെട്ടിപ്പോയി പുള്ളി മരിച്ചുന്ന് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല പുള്ളി ഇത്ര പെട്ടെന്ന് മരിക്കും ന്ന്. കും ന്ന് വിചാരിച്ചില്ല.
കൊറെയൊക്കെ . ഉമ് ഹോസ്പിറ്റലിൽ കൂടി നടക്ക തന്നെയാര്ന്നു. സംസാരം ഒന്നും ചെലപ്പോ അങ്ങട്ട് ക്ലിയർ ആവാണ്ട് കാണ്ച്ചാൽ ഇന്റർവ്യൂല്.
ആഹ് അത് മറ്റേ ശ്രീനിവാസനും അങ്ങനെ ആയിരുന്നല്ലോ അല്ലെ
ശ്രീനിവാസനും അങ്ങനെയാന്ന് പറയുന്നത്.
ഇപ്പ എല്ലാരും അങ്ങനെ മരിച്ചു പോക അല്ലെ കുറേ പേര് ആഹ് ഒരു ആഹ് ഒരു സമയത്ത് ആൾക്കാരൊക്കെ. അപ്പ മരിക്കുവാ
അതേമാരി മറ്റേ കലാഭാൻമണി മരിച്ചപ്പോളായിരുന്നു ആൾക്കാർക്ക്. അല് ഉമ് ഭയങ്കരതല്ലേ ന്റെ അമ്മായിമ് ക്കെ അയിന്റെ ഫാന കലഭവൻ മണിടെ ഇന്നെപ്പളും ഇപ്പോഴും അയാൾടെ സിനിമയൊക്കെ കണ്ട കരയുമ്മാ ഓഹ് അത്രക്ക്‌ ഇഷ്ട എന്റെ മുത്ത് മണിയല്ലേ അത്. ന്നൊക്കെ പറയും.
ആണോ അതെന്താ അങ്ങനെ താല്പര്യം വരാൻ കാരണം എപ്പോഴും കണ്ട് കണ്ടാണോ
മമ്മൂട്ടീ ഇഷ്ടാ അങ്ങനൊക്കെ ഒരുരിരാവു.
അതെ എനിക്ക് മോഹൻലാല് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിന്റെ അ
ആ നക്ക് മണിനെ മണിന്റെ ഫിലിം ആണന്ന് പറഞ്ഞാല്. വരും ചെയ്യും കാണൻ
ആഹാ അങ്ങനെയൊക്കെ ആായിരുന്നല്ലേ അതാണല്ല ഇവരൊക്കെ ഇങ്ങനെ ഓ ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പാ
ആ ആ ആ അയിന് പറഞ്ഞാ ഇപ്പത്തെ ഫിലിമുകളൊന്നും ആ പണ്ടത്തെ ആ ഒരു അന്ന് പറഞ്ഞ നല്ല അടിപൊളി ആ അന്നത്തെ ഓരോ ഫിലിമുകൾ കാണണം
അന്നത്തെ ഇവരുടെയൊക്കെ ജീവിതം തന്നെ ഉള്ള
ആ ഉം അതൊക്ക ജീവിക്ക ഇതില് ചേലോലെ അഭിനയം തന്നെ കണ്ട നമ്മ അഭിനയിക്കാ പറി
ആ പ്രേം നസീറിന്റെൊക്കെ കാലത്ത് ആ എനിക്ക് എന്റെറെ അമ്മ എന്റെറെ അമ്മച്ചി എങ്ങാണ് നസീറിന്റെ ഒക്കെ ഭയങ്കര വലിയ ആരാധകരൊക്കെ ആായിരുന്നു അപ്പൊ നാ സിറിന്റെ പാടാഒക്കെ വെ മാറ്റം സമ്മതിക്കത്തില്ല അങ്ങനെ ഇരുന്ന് കാണും അമ്മച്ചീ എൻന്റെ മമ്മിയുടെ അമ്മ മമ്മിയടമ്മല്ല പപ്പാടമ്മ ടി വിടെ മുമ്പീന് മാറില്ല ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ്
എനിക്ക് അതേമാരി ദിലീപിന്റെ പടങ്ങളായിരുന്നു
ആ ദിലീപും ഓക്കെ ആ എല്ലാരും ഓക്കെയണല്ലേ ആ അവരുടെ ആ ഒരു ദിലീപൊക്കെ ഇരുന്ന് കരയുന്നുണ്ടല്ലോ അല്ലെ മറ്റേ ആ ഇതിലൊക്കെ ഞാനിപ്പ എന്തോന്ന് കണ്ടതാ ദിലീപൊക്കെ ഇന്ന് കരയുന്നുണ്ട്
നല്ല നല്ല കലാകാരന്മാരൊക്കെ പൊന്നിണ്ട്
അതെ പിന്നെ വേറെ കൊച്ചിനെ ഹനീഫ മരിച്ച ബോലേ
ആ അവരൊന്നും പിന്നെ എനിക്ക് അങ്ങനെ അറിങ്ങന്നില്ല ഞാനിപ്പൊ കുറ ചായിട്ടാണ് കല്യാണം കഴിഞ്ഞതിനന് ശേഷാണ് എല്ലാരെയും അറിയാൻ തുടങ്ങിയത് അവക് കൊച്ചിൻ ഹനീ പരീമ്പോ എനിക്ക് അത്ര അഗ്രില്ല ഇപ്പ അങ്ങനെ സിനിമകൾ കാണും
ആ
ഉഹ് പിന്നാ അങ്ങനെ അറിയണമാരിയ തറില്ല
അതെ
ഉം
എന്തായാലും ഇവരൊക്കെ ഇവരൊക്കെ അത്ര സിനിമയിലൊക്കെ അഭിനയിച്ചച്ച് എല്ലാ ഇപ്പം പണ്ട ആ ഒരു ടൈപ്പിലെ സിനിമയക്ക എടുത്ത്ോക്കുകയാെ എല്ല
ഉം നല്ല അടിപൊളി പടങ്ങളും ഇപ്പൊ ഒക്ക ഒരേ സ്റ്റോറി ആവും ലാസ്റ്റ്. ലാസ്റ്റ് കറങ്ങി തിരി ഞ്ഞ് എല്ലാ സ്റ്റോറീം ഒരേ ക
അയ്യോ ഇപ്പത്തെ സിനമയൊന്നും വല്യ താല്പര്യവില്ല എനിക്ക് വല്യ താല്പര്യവില്ല എനിക്ക് പണ്ടത്തെ സിനിമയൊക്കയാ താല്പര്യം ആ പണ്ടത്തെ പാട്ടൊക്കെ ആയാലും ഇപ്പത്തെ പിന്നെ കൊറെ അതെ ഇപ്പത്തെ പിന്നെ കോമഡി ആ കോമഡി ഒണ്ടെങ്കിൽ ഓക്കെ കോമഡി പടം ഇം
കോമഡി ആയിരിക്കും ഓലിട്ടെക്കണത് പക്ഷെ നമ്മക്ക് ആ ഒരു പണ്ടത്തെ ആ ഒ രിത് കിട്ടൂല്ല ചിരിക്കാന്
ആ
ഇപ്പത്തെ സിനിമകൾക്ക് അങ്ങനെ കോമഡി ആണെങ്കിലും ഞമ്മക്ക് ചിരി കിട്ടൂല അന്ന് തന്നെ ചിരിച്ച് ചിരിച്ച് ചിരി ച്ച് നമുക്ക് ശ്വാസം കിട്ടൂലാ
ആ ഒരു സിനിമ ഓരോ സിനിമയൊക്കെ അല്ലേ
സിനിമേക്ക ഇങ്ങനെ വെ ച്ചാലേ
അയ്യോ പറക്ക തിളകിക്കെല്ലെ പറക്കും തിളകിക്കെ സിയേടി മൂസ അതേപോലെ അതൊക്കെ എ പത്രോട്ടം കണ്ടലും മതിയാവത്തില്ല
ആ അടിപൊളി പടങ്ങളാ
സീടി മൂസ പറക്കന്തലിക പിന്നെ വേറെ ഏത കുറേ ഉണ്ടല്ലോ
പിന്നെ പഞ്ചാബി ഹൗസ് അതേ ദിലീപിന്റെ പറങ്ങണ സിനിമകള് പോരാ അപ്പ മൂന്നാലി ആ ഓന്റെ അഭിനയോ ഒന്ന് ശരിയാവാത്ത മതിരി തോന്ന
ഉം അത് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല ഉം ഇപ്പ എല്ലാം മാറുംല്ലേ ഇപ്പത്തെ ഓഡിയൻസും അല്ലെ പ്രേക്ഷകരും എല്ലാവരും മാറി
ഇപ്പൊ കേ പുതിയ പുതിയ ആക്റ്റർസും
ഉം പിന്നെ വേറെ ദേങ്കിലും പരിപാടി ഒക്കെ ടിവിൽ ഇങ്ങെനേ കാണാറുണ്ടോ
എല്ലാ മെയിന ആയിട്ട് ചിരി തന്നെ ബെമ്പർച്ചിരി പരിപാടെ വേ ഒന്നും കാണലില്ല
കുക്കിംഗ ഒക്കെ യൂട്യൂബ് നോക്കി
ആ കുക്കിങ്ങൊക്കെ എനി എന്തേലും ആവശ്യം ഇണ്ടെങ്കി നോക്കും അല്ലാതങ്ങനെ എന്തേലും വന്ന് കാണൊന്നില്ല പിന്നെ മറ്റേ സ്റ്റാർ സിംഗർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ
ആഹ ആ ടൈമ് ആതെ എന്റെ പപ്പ ആണെങ്കി ആ എന്റെ പപ്പ അങ്ങനൊരു ഇത്ണ്ട് പപ്പയ്ക്ക് പാട്ട്ന്നൊക്കെ കേട്ട നി ഭയങ്കര സ
ഇനിക്ക് മറ്റേ ഇത്ണ്ടല്ലോ എന്താപ്പൊ പാട്ടാരന്റെ പേര് മറ്റേ ജോല് ജോൽസിന
ആഹ് ആഹ് ഹഹ് ആഹ് ഓക്കെ ഓക്കെ ആഹ് ആഹ് ആഹ
വെല നല്ല ഇഷ്ടം ജെഡ് ജെ സേളെ ഒരു നല്ലൊരു കോംമ്പല്ലേ മറ്റേ ആന എരുന്ത് അയാളെ പേര് ആഹ് അതേമാതി റിമി ടോമി അടിപൊള്യ ഇൻക്ക് നല്ല ഇഷ്ട ആ ഓല്ല എന്തേലും ഞാൻ അപ്പോഴും റീൽ എന്തേലും കാണ എറെീതി കാണങ്കിൽെ ഞൻ എടുത്ത് കാണും മുണ്ട് മണ്ട് മീട്ടോമി ആഹ് പേളി മാണി അടിപൊള്യ പേളിമാണിന്റെ മറ്റേ എന്താ പോൻ പേര് ജയരവിയോ
ആ ജയര വീട് ഇന്റർവ്യൂ ആണോ ആഹ
ആഹ്
ആഹ് അതെ ഇട്ട് ചിരിപ്പിക്കുക ല്ലെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കോമഡി പറയാൻ പറ്റുന്നത് ല്ലെ ഇങ്ങനെ അവരുടെയൊക്കെ ഇത് ആരെം വെറുപ്പിക്കാതെ ല്ലെ ആരെം വെറുപ്പിക്കാതെ എല്ലാരെ ആ എല്ലാ രെം ഭയങ്കര വല്യ കാര്യായിട്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ
ഓള അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കു ഉം ഉം എനിക്ക് ഇഷ്ട പിന്നെ ബെയ്സിന്റെ ഇന്റർവ്യൂ ധാൻ ശ്രീനിവാസന്റെ ഇന്റർവ
ഓ ധ്യാനൊക്കെ എന്താണല്ലേ ധ്യാനിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ഹ് ഹ് ഹ് ഫുൾ ടൈം ചിരിയാണ് എന്റെറെ ഒരുപാടി ധ്യൻന്റെ ഇന്റർവ്യൂ നല്ല അടിപൊളി ഇന്റർവ്യൂ ആണ്
ഞാൻ എവിടെലും ഷോർട്സ് കണ്ടാന്നട്ട് ഞാനഹ് തപ്പ് ഇട്ക്കും യൂറ്റൂബ്ന്ന് എന്നട്ട് പോയിരുന്ന് കാണും ആ എന്നിട്ട് ഇരുന്ന് കാണും എന്നിട്ട് ഞാനും ഒക്കെ കയ്യാനായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കും
ഹ് ഹ് ഹ് അത്രക്ക് ഇതാണല്ലേ
ആാഹ് നല്ല ഇഷ്ട ഒ ഇന്റർവ്യു പ ഓംപറിം ന്റെ പടങ്ങളൊന്നിനും കൊള്ളുല്ലെങ്കിലും ഇന്റർവ്യു ഒക്കെ ഉം ഓന് അതാ അതാണ് ഒനിക്ക് അറിയും പെട്ടന്ന് ആ ഇന്റർവ്യു ധാന്യാനും വിനുതും ശ് രണ്ടാളം അങ്ങേട്ടും ഇങ്ങോട്ട് പ പറഞ്ഞിട്ട് ബദ്ധി
പിന്നെ ഇനീ മിന്നെൽ മുരെളിയെക്കേ ഭയങ്കര ഇഷ്ടാര്ന്ന് സിനിമയെക്കെ ആ ഫിലിമെക്കേ ഭയങ്കര ഇഷ് മിന്നൽ മിന്നൽ മുരെളി അത് നല്ലൊരു സ് അല്ലാര്ന്നോ ഭയങ്കര ഇഷ്
അപ്പം മറ്റേ ബേയ്സെലിന്റെ ഇത് അല്ലോ ആാ
അതെക്കെ ഉം അതാടിപൊളിയാ പിന്നെ ജനഗണമന
ആ അത് ഞാൻ കണ്ടിട്ടില്ല ജനഗണമന ഇപ്പം മറ്റേ ദൃശ് അതൊക്കെല്ലേ പുതിയത് എറങ്ങിക്കണെ ആ പിന്നെന്താ ബ റ്റീറ്റോ
പാട്രീക്ക് ആ അതെ
പാടണെന്നൊക്കേ പറഞ്ഞി
പെരുന്നാളിന് പോയര്ന്നോ സിനിമക്കൊക്കെ പോയാര്ന്നോ ടൂറ് പോയോ
അല്ല
സിനിമക്ക് പോറില്ല അല്ലെ ഞാനും ഇങ്ങനെ ഫോണിലക്കെ കാണാറുള്ളൂ ഞാന ഇങ്ങനെ ഇത്രല്ലൊന്നും ഇങ്ങെ പോയിട്ടില്ല
പോകാനൊക്കെ ആഗ്രഹംുണ്ട് കൊണ്ടോണ്ടേ പോകാനൊക്കെ ആഗ്രഹുണ്ട്ന്ന് കൊണ്ടായ പോ മതേ എത്ര ഗ്രാമ ഉണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യാ നെറ്റ് കഴിഞ്ഞാണ്
പക്ഷെ പോയൽ നല്ല പൈസ മല്ല വസിലേ
അതൊക്കറിയില്ലേ ഞാൻ വേറെ അത് കണ്ടിട്ടില്ല ഹലോ
ആഹ ശരി എന്നാല്
ആഹ ആയി
ഓക്കെ ഉ